ആഹ കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
ഹലോ
ഹലോ കേക്കണ്ട് ചായ കുടിച്ചൊ
ആഹ് ചായ കുടിച്ചു
എന്താ വിശേഷം
നല്ല വിശേഷം
പിന്നെ ഇത് എന്ത് നെറ്റ് കൻഷൻ ആവോണ്ട് റേഞ്ച് പോവണ്ട് ചെലപ്പോ മുറിഞ്ഞു മുറിഞ്ഞിട്ട് കേക്കാട്ടോ
അതെ ആ
ഉം ഉ പിന്നെ ചായക്ക് എന്തായിരുന്നു കടി ആഹ കുട്ടികളൊക്കെ വന്നു അവര്താ അവിടെ കളിക്ക
ബ്രഡ്
ബ്രെണ്ടോ
അവിടെന്താ ആ അവിടെന്താ
ഇവിടെ ബിസ്കെറ്റ്
ആഹ്
ഉം
എത്ര മക്കളാ
എനിക്ക് മൂന്നാള് മൂന്ന് ആൺകുട്ട്യോള
ആഹ്
ഒരാള് അഞ്ചില് ഒരാള് രണ്ടില് മൂത്താള് അഞ്ചില് പിന്നെ രണ്ടാം ത്താൾ രണ്ടില് ചെറിയ ആള് എൽ കെ ജി
ആഹ്
ഉം ആഹ് അവരൊക്കെ എത്രേല
ഒരാള് പ്ലസ്റ്റു. വല്യ കുട്ട്യേളായിക്ക്ന് ട്ടോ പ്ലാസ്റ്റു ഏഴാം ക്ലാസ് പിന്നേ രാള് ഡിഗ്രി
ആഹ് ഉം ഹം
പിന്നെ എന്ത ഇന്ന് ചോറി ചോറിക്കൊക്കെ എന്തൊ കറിന്ന്
ഇന്ന് ഇന്ത് ചെറിയ മീന് ഇല്ലേ ഇന്നത്തിൽ മീന്
ചൂടാ ചൂടാ ആഹ്
ആഹ് അത് കറി വെച്ചു പിന്നെ കൊത്തന്മരെ ഉപ്പേരി ഇണ്ടാക്കി ഉം അതെന്നെ ഉണ്ടാക്കിയുള്ളു. ഇഞ്ഞ് വൈകുന്നേരം ബേറെ ഫുഡ് ചപ്പാത്തി ഇണ്ടാക്കണം
ആഹ് വേറെ വൈകുന്നേരം വേറെ വെക്കാ
ആഹ് എന്ത അസ്ബൻഡിന് രാത്രി ചോറ് കഴിക്കില്ല. ഷുഗറൊന്നുല്ല. അവര് അങ്ങനേണ് പൊതുവേ ദോശെ ചപ്പാത്ത്യാെ അങ്ങനെ എന്തെങ്കിലൊക്കെ വാണം. ഉം. പിന്നെ അയിനൊരു കറി ഉരുളക്കെഴങ്ങ് കറി അങ്ങനെ ഒക്കെ ഉണ്ടാക്കില്ലേ
ആഹ് ആഹ് ആഹ്
ഇന്ന്പ്പം മീൻ കറി ഉണ്ടാവൂണ്ട് പിന്നെ കഴിച്ചിലായി. അത് കൂട്ടിട്ട് അങ്ങട്ട് അഡ്സ്റ്റ്മെന്റ് ചെയ്യ
ആഹ്
ഉം ഇന്ന്
ഉം ആഹ് അവിട് ഇന്ന് മഴല്ല ഇവിടെ നല്ല മഴയായിര്ന്നു ഇന്ന്
ഉം മഴ ഇങ്ങനെ മൂടി നിക്ക്നണ്ട്. പക്ഷെ പെയ് പെയ്തിട്ട്ല്ല. ഇന്നലെ ഒക്കെ നല്ല മഴേ നു
കാലത്ത് ഉച്ചക്ക് ഒക്കെ നല്ല മഴയായിരുന്നു. ഇപ്പ അത് വൈകീട്ട് നല്ല ഇർട്ടായിട്ട് നിക്ക്ണ്ട് ഇപ് ഇപ്പ പേയ്യും ചിട്ടക്ക്ണെ
അഹ് ആഹ്
ഉം
ഉം
അവിടെ ശല്യൊന്നു ഇല്ലല്ലോ
ഏഹ് ഇല്ല ഇല്ല
ഉം
ഉം
പിന്നെ ഉം ഓഹ് ഇത് കൃഷിയൊക്കെ ഇണ്ടോ
ഏയ് അതൊന്നു ഇല്ല
ഉം
ഇജർത്ത്ണ്ട് ഇഞ്ചെ തെങ്ങിൻന്തോടിയുണ്ട്
ആഹ്
ആഹ അപ്പൊ ഞാനിപ്പ ഇതാ ഇ ചപ്പത്തി ഉണ്ടാക്കാൻ വേണ്ടീട്ട് കുഴച്ച് വെച്ചിരുന്നു അപ്പ കൊറച്ചുണി കയറ്റി ഉണ്ടാക്കാ വച്ചിട്ട്
ആഹ് ഇപ്പൊത്തന്നെ ഉണ്ടാക്കിയാ ചൂടാറില്ലേ അല്ലേ
ആ അവര് കഴിക്കാൻ വരുമ്പോഴേക്ക് പത്ത് മണിര് ഓട്ടോ ഓടിക്കണേ അപ്പൊ അവര് കഴിക്കാൻ വരുമ്പോക്ക് ക്ക് എന്താ ചൂടാര കഴിഞ്ഞതാവില്ലേ
ആഹ് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല.
ഉം ഉം
ചൂടുള്ളത്തില് പോയക്കുക
ചൂടുവെള്ളത്തില് എന്താ പറയാുക ചൂടുവെള്ളത്തില്ൽ കുഴച്ചിട്ട് കുറച്ച നേരം പറ്റ ഒരു അര മണി കുറക്ക വയ്ക്കും
ആഹ്
പിന്നെ അങ്ങനെ പരത്തീട്ട് കോക്കും ചിലപ്പോ കൊ പച്ചി മൈദപൊടിയിടും അപ്പൊ നല്ല ഇതുണ്ടാവല്ലോ മയം ഉണ്ടാവല്ലോ
ആഹ്
ഉം പിന്നെ വൈകുന്നേരത്തേക്കൊക്കെ ഫുഡ ആയോ
ആ് ഞങ്ങള്ൾ ഒരു നേരം തന്നെ വെക്കോള്ളു
ആഹ്
കാൽ മക്ക സാമ്പാർ
ആഹ്
ഉം മക്കളൊക്കെ വന്നോ സ്കൂളിൽ നിന്ന്
വന്ന് വന്ന് ഒരാൾ എത്തിയിട്ടില്ല ഒരാള് ഇത് എന്താ പറയാ ക്യാമ്പ്ണ്ട് ഈ കബഡി കബഡി കളിക്കൊക്കെ ചേർന്നട്ടെ അപ്പൊ അതിന് ക്യാമ്പ ഉണ്ട അപ്പൊ ക്യാമ്പിന് കറിട്ട് ആറുമണിയകു എത്താന്
ആഹ്
ഉം
ഉം ഇന്റെ വലിയ ആൾക്ക് ഇന്ന് വയറുവേദ ആായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പ സ്കൂളിലത്തെ ആ ടൈം കഴിയുമ്പ അവന് വയറ വേദന
ആ അത് മക്കൾക്ക്രു സൂ മക്കൾക്ക് ചെറിയ മക്കൾക്ക്രു സൂത്ര അയക്കണ ഇപ്പൊ തലവേദന തലവേദന വയറുവേദന എന്നിട്ട്
ഉം ഉം അവന് രാവിലെ ബാത്റൂമിൽ പോയപ്പോ രണ്ടു വട്ടം വയറി ഇളകിയ അപ്പോ വയറ് ട്ട് കയ്യാനിട്ട് ഏ അപ്പൊ അച്ഛൻ പറഞ്ഞു എന്ന പോവണ്ടടാ കടന്നാ വീട് കടന്നൊന്ന സ്കൂള പോണ്ട പറഞ്ഞു ഞാൻ എന്നന്നിട്ട് മറ്റേ രണ്ടു പേര് ഒരുക്കിയിട്ട് അവരെ കൊ ബസ്സിൽ കയറ്റി വിട്ടു അത് കഴിഞ്ഞ് ഒരു പത്ത് മണി കഴിഞ്ഞപ്പോ പിന്ന ഒരു കുഴപ്പ ഇില്ല
ആഹ....
ഉം അപ്പ ഇപ്പ പറയയാണെച്ച സ്കൂള് പോയേ മതിായിരുന്നു
അയ്യോ
ഇടെന്നിട്ട് ഞാൻ ചീ പോകുമ്പോഴ ഞാൻന്ത സ്കൂള പോയൽ മതിയന്നൂല്ലന്ന്
ആഹ ടിവിണ്ടാ വീട്ടില്
ആ ടി വി ഒക്കെ ഉണ്ട് മറ്റേത് യൂട്യൂബ് സ്മാർട്ട് ടിവി ഇല്ലേ
ആഹ അതല്ലേ ആ
ആ അത് ആ ആ അതിൽ ഞെട്ട ക ചാക്കേച്ചന ആണ് വൈഫൈ കണക്ഷൻ ആണ്
ആഹ്
ഉം അയന്നെ അതിങ്ങ്നെ റെയ്ഞ് വിളിക്കുമ്പോ ഇങ്ങനെ റെയിഞ്ച് പോകും ഞാന് ഉം ഇത് ഫോണില് ക്യാഷ് കഴറ്റില്ല അപ്പ വാട്സഅപ്പ് കോളാ വിളിക്ക അതിന് നോക്കുമ്പോ റയിഞ്ചേ കി
ആഹ് അപ്പൊ സിമ്മ് കട്ട ആവൂല്ലല്ലോ
സിമ്മ് കട്ട ആവൊന്നു ആ ഇഞ്ചേ സിമ്മ് കട്ട ആവും കാരണം ഉം എന്ത പറയാ അതില് പൈസ ഇല്ലെങ്കി കട്ട ആവും ഇങ്ങട്ട് കാളുവരില്യ ഉം
വാട്സ്അപ്പിൽ വിളിക്ക്ണ്ടാവും എല്ലാരുംല്ലെ?
ആഹ് എല്ലാർക്കും ഇപ്പ ഇങ്ങത്തെ ഫോൺ ആവോണ്ട് എല്ലാരും ഇത് തന്നെയല്ലേ പണി
ആഹ് അതന്നെ ആഹ്
ഉം
ചെറിയ ചെറിയ മോന് കൊഴപ്പ അവർക്കൊന്നും കൊഴപ്പൊന്നുല്ല പനി അങ്ങനൊന്നും വന്നിട്ടില്ലല്ലോ?
ഏഹ് ഇപ്പൊ സ്കൂള് തൊർ തൊറന്നപ്പൊ ഒരു ഒരാഴ്ച പൻച്ചു
ആഹ് അപ്പൊ എന്താന്നറിയോ എല്ലാ മക്കളായിട്ടും എട വഴകീറ്റെയ് അപ്പൊ പിന്നെ ഒൽക്കണ്ട് അ ഒരു ഇവിടെ മോൻപ്പത് മോൻക്കും പനിയൊക്കെ വന്ന്
ആഹ് രണ്ടാമത്തെ ആള് എന്തറിയോ സ്കൂളിക്കാണ് പോയ അപ്പ തൊടങ്ങി പനി ആ പൻച്ച് കഴിഞ്ഞ അപ്പ കഫ കെട്ടും
പിന്നെ അവന് ആവി പിടിക്കണം ഇതൊക്കെ കഴിഞ്ഞാലെ ഒന്ന് ശരിയാവു
ആഹ് മോൻക്കും അതെവിടെ ശ്വാസം മുട്ട് കഫ കെട്ടിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടങ്ങനാകും ഇപ്പൊക്കെ മാറി വരുന്നൊള്ളൂ ഉം
ആഹ്
പിന്നെന്താണ്
പിന്നെ
ചായക്ക് സ്നാക്സ് ഇണ്ടാക്കൽണ്ടാ മക്കള് വരുമ്പോ
എപ്പളേങ്കിലൊക്കെ ഇണ്ടാക്കൊള്ളൂ എപ്പളൊന്നും ഇണ്ടാക്കില്ലേ ഞങ്ങ ഞങ്ങളയിന് അധികം ബേക്കറിയാണ് ഉപയോഗിക്കാ എന്താ അ ഈ ഒന്നാമത്തെ കാര്യം മൂന്നു നേരം ഫുഡ് ഇണ്ടാക്കണ്ടേ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇണ്ടാക്കണം ഹസ്ബന്റ പൊറത്ത്ന്ന് കഴിക്കില്ല അവര് വീട്ട്ന്നെന്നെ കഴിക്കെയ്
കഴിക്കൊള്ളോ ആ ചെലോര് അങ്ങനന്നെ പൊറത്ത്ന്ന് കഴിക്കൂല ഫുഡ്
ആഹ് അപ്പ നമ്മക്ക് ആ മൂന്ന് നേരം ഈ ഫുഡ് ഇണ്ടാക്ക്ണെ തെരക്കുക്കൂടെ ഈ നാലാമത്തെ ഒരു നേരം കൂടി ഇണ്ടാക്കാൻ വയ്യാച്ചിട്ട് ഞാന് ഒന്നില്ലെങ്കി രാവിൽത്തെ എന്തെങ്കിലും ഇണ്ടെങ്കി ഒരു അഞ്ച് ആറ് മണിയ ആവുമ്പോ കൊടുക്കും കഴിക്കാന് അല്ലെങ്കി ഞാന് എന്ത്
ചെയ്യ വെച്ച്ട്ടാ അട ഇണ്ടാക്കും അട ഇണ്ടാക്കിയാല് അപ്പ പിന്നെ വൈകുന്നേരം ചായക്ക് കൊടുക്കാലോ?
ആഹ്
അപ്പട്ത്തെക്കും ഉം അത്പോലെ ദോശ ഇണ്ടാക്കിയാല് ഉർലങ്ങെങ്ങിന്റെ ഈസ്റ്റും കൂട ആക്കിയാല് അപ്പ ചൂട്ടോട്കെനെ ദോശ ഇണ്ടാക്കി കൊടുക്കും വന്നേക്ക്
ആഹ്
അങ്ങനെ ചെയ്യും
ഉം
സ്നാക്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ബ്രെഡ് ഇണ്ടെങ്കി ബ്രെഡ് പൊരിച്ച് കൊടുക്കും.
ആ അതെങ്ങനെ പൊരിക്കാ മുട്ട ഒഴിച്ചിട്ടൊക്കെ
ത് നമ്മള് മുട്ടതാക്കിട്ടേ മുട്ട കോഴിമു ഏ കോഴിമുട്ടയും ഒരു ചെറിയ സബ് ഏ കഷ്ണം സവോളിം ഇഞ്ചിം പച്ചമുളകും കൂടെ മിക്സിയിൽ അടിക്കും ന്നട്ട് ന്ന രണ്ട് ട്ട അയ്ല് അയ്‌ല് മുക്കീട്ട് നമ്മളെ ഫ്രൈപാനില് നെയ്യ് വെച്ചിട്ട് അങ്ങനെ പൊരിച്ചും ത്ത് കൊടുക്ക അപ്പ പിന്നെ ബ്രെഡ് വേഗം തീരോല്ലോ. ചെലപ്പോ ബ്രെഡ് കഴ്- കുല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ആക്കീനാ കഴിക്കും
ഉം, ഇബടെ പിന്നെ ഈ ചെറിയേ കുട്ടിയളാവും കൊണ്ട് ബ്രഡ- ഡ്ഡ് കൊണ്ടരുബോ ജാമും ഒപ്പം കൊണ്ടരും. ഉം, ഇവിടെ ജാമ് കൊണ്ടരും. ഉം ആഹ്
പിന്നെ വല്ല്യൊരായരണം പിന്നെ കുഴപ്പല്ല
ആഹ്
ഉം
ഉം, ഇപ്പതാ
മ മോ മൂ മൂ മൂത്താള് ഏഴിലാ
അല്ല അഞ്ചില്
അഞ്ചില്, നാളെന്താ സ്കൂളിലാത്തേ?
നാളെ എന്തോ ഡൊമിനിക് ഡേ ആയതുകൊണ്ടേ
ആഹ്, സ്കൂളില്ലല്ലേ. ഉം
ആഹ്, അ ആ അപ്പം എന്താ അപ്പം എ ഇന്ന് പഠിക്ക്ണൊന്നില്ലാത്ത അവിടെ എവിടെക്കൊ പോയി കളിക്ക്യാ
അത് ശരി ആഹ്
ഉം, ഉം. നാളെ സ്കൂളില്ലല്ലോ പറഞ്ഞ് നടക്ണ്ടയ്ക്കൂടെ
ആഹ്, മൂന്നാൾക്കുംണ്ടാവൂലല്ലേ
അല്ല, രണ്ടാൾക്ക് ഒരാള് വേറെ സ്കൂൾലാ
അത് ശരി ആ, പ്പ ആസ്കൂൾ നാവും മൊടക്ക് ല്ലേ
ആഹ്
അവൻ വേറെ സ്കൂൾല്, ഇവര്‌ വേറെ സ്കൂൾല് അങ്ങനെ
ഉം, അങ്ങനെ കൊഴപ്പൊന്നുംല്ലല്ലേ അവന് ഒറ്റയ്ക്ക് പോണോണ്ട്
ഏ അട്ത്ത് കൂടെയുള്ള ആൾക്കാര് കുട്ടിയളൊക്കെ ഉണ്ടല്ലോ. അവരുടെ
ആഹ്, പിന്നെ ഉ ഉച് ഇവര്ക്ക് സ്കൂളിന്ന് ഫുഡ് ഉണ്ടോ?
ആഹ്, സ്കൂൾന്ന് തന്നെ ഫുഡ് കഴിക്ക. ആ അവിടേന് നമ്മളൊക്കെ പഠിക്ക്ണ കാലത്ത് എന്താ പറയ, കുറിഞ്ചാത്തനൊക്കെ ഉള്ള പയറും കഞ്ഞിയും ഒക്കെ ആയിരുന്നു. ഇ ഇപ്പളക്കെ സാമ്പാറ്, ചിക്കൻ ബിരിയാണി, ത-
ഇപ്പൊ നല്ല നല്ല ഫുഡാ, പാല്, കോഴിമുട്ട ആഴ്ച്ചയിൽ ഒരു ദിവസം പാലുണ്ടാവും കോഴിമുട്ട ഉണ്ടാവും ഇപ്പം നല്ല ഫുഡ്കളാ ഈ കുട്ടിയൾക്ക് കൊടുക്ക്ണേ
ആഹ്
അതെന്നെ, എന്ത്റയാ അപ്പൊ അയ് ഞാന്
ഞമ്മളൊക്കെ പഠിക്കുമ്പം ന നഴ്സറിയിലൊക്കൊരു മഞ്ഞ ഉപ്പ്മാവ് ഉണ്ടാവലില്ലേ, ഒരു തരം നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവ് കിട്ട കിട്ടും
ആഹ്
ആഹ്
അല്ല ചെ അല്ലെ ചെറിയ ആൾക്ക് വീട്ടിൽന്ന് ഫുഡ് കൊണ്ടോണം. അവന് ചോറ്, എന്താ വൈതനങ്ങ, ഉരുളക്കിഴങ്ങ് ഒക്കെ പോരിച്ച അങ്ങനെയ്ക്കും മറ്റോര് സ്കൂളിൽന്ന് തന്നെ കഴിക്കും.
ആഹ്
ഇൻക്ക് ചൊമ ആ ചൊമപിടിച്ചിട്ട് ഒരു മാസായി, മാറുന്നേ ഇല്ല.
ആഹ്
ഉം
അത് നാടകൻ കോഴിമുട്ട അല്ല കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ട് പൊയിച്ച് കഴ ചമാറുന്നറണേക്ക
ആഹ്
ചൊ മ
ഉം ഉം നോക്കിയോ ക്ക
ഉം
എന്തൊക്കെയാ മഞ്ഞൾപ്പൊടി കുരുമുളകോ
അത് അല്ല മല്ല ചലര് ഇതില്ലേ അത് കുരുമളകവും ഹ് ഇത്ട്ടിട്ട് നമ്മള ഹൗ നാടൻ കോഴിമുട്ടല്ലേ കുരുമുളക് പിന്നെ ഇല്ലേ നല്ല ജീരകം അങ്ങനെയുള്ള ഒക്കെ പൊരിച്ചിട്ടു അങ്ങനെ കഴിച്ച മാറന്ന് പറയണ്ട്
ആഹ് ഉം
ചങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ചുമ വരിക പനി പനി വന്നപ്പോ അതിന് ശേഷം ഞങ്ങക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ചോമ
ഉം എനിക്ക് അങ്ങനെ തന്നെ പനിച്ച കഴിഞ്ഞ അപ്പ ശ്വാസ കും പിന്നെ ഇങ്ങനെ ഇതാവും ഉം
ആഹ് അങ്ങനത്തെ ബുദ്ധിമുട്ടന്നെ എല്ലാർക്കും ആ ചുമ മാറാനേ പണി പനി പനി മാറും ചൊമ്മ മാറില്ല എല്ലാർക്കും വിളി വിളിക്കല് കഴിഞ്ഞക്ക വിളിക്കല് കഴിഞ്ഞക്കണാ
ആഹ്
ആഹ്
ഉം നോ ഓക്കേ കുട്ടി എന്തോ അവിടെ പോയിട്ട് ഇതാക്കണ്ട്
പത്ത് മിനിറ്റ് ആയാ
ആഹ് നോക്കട്ടെ സമയ ആഹ് പതിനൊന്നായി
ആയില്ല ഉം
ആഹ് എന്നാ ഓക്കെ
ആഹ് ഓക്കെ
ആഹ് ഓക്കെ ശരി